കണ്ടോ
ഇപ്പം കേക്കാണ്ട് എന്താണ് പാട്
ന്താ വർത്താനം
സുഖാണ് കൊഴപ്പൊന്നുല്യ ന്താ ങ്ങള വർത്താനം
വടെ അങ്ങന് തന്നെ കൊഴപ്പൊന്നുല്യ വെയിലൊറക്കണണ്ട് തോന്ന്ണ്
ആഹ് വെയിലുതെരക്കണ്ട് മഴയും പെയ്യ്ണ്ട്
പിന്നെ കാണുമ്പോ ഒരു സന്തോഷാണ്
അതെ നിങ്ങക്കിന്ന് കല്ലിയാണത്തിനു പോകാലേ കല്യാണണ്ടാ
ചൂടാണെന്ന് മഴ അപ്പോ മഴ മഴയാണെന്ന് പ്പോ ഇന്നിപ്പോ ഇന്ന് രണ്ടിവസം മഴ ആന്നപ്പോ രണ്ടിസം മഴ ഉണ്ട പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ? മക്കൾ വരാനായോ
ഇല്ല മക്കള് ഇപ്പ വരും ഒമ്പതര ആവുമ്പോ വരും
ഒറ്റയ്ക്ക് വരോ അതോ കൊണ്ടര് ണോ
അല്ലല്ല ഇവിടെ അടുത്ത് തന്നെ മദ്രസ
പിന്നെ കൂടെ വേറെ കുട്ടികൾ പോവാനൊക്കെ ഉണ്ടോ അടുത്തന്ന് കുട്ടികളൊക്കെ ഉണ്ടോ
ആഹ മൂത്തച്ചൻ്റെ മക്കളൊക്കെയുണ്ട്
ആ അടുത്തടുത്ത് കൊറെ വീടുള്ള സ്ഥലാ. അങ്ങനത്തെ ഏരിയാണ്
ആഹ ഇവിടടുത്തടുത്ത് കുറേ ഉം പേരൊക്കെയുണ്ട്.
പാടങ്ങളൊക്കെ. പാടം പറമ്പൊക്കെയുള്ള സ്ഥലാണോ അങ്ങനെയുള്ള സ്ഥലണോ.
ആ. പാടം കൊറച്ച് അങ്ങോട്ട് പോണം
പിന്നെ അങ്ങനെ ഉണ്ട്ല്ലേ. പാടൊക്കെ ഉണ്ട്ല്ലേ. നാട്ടിൻപുറം പോല അങ്ങനെ ഉണ്ടോ? വണ്ടി സൗകര്യക്കെ ഉണ്ടോ? റോഡും വണ്ടികളൊക്കെ ഉണ്ടോ അങ്ങനെക്കണ്ടോ?
ഒക്ക അടുത്താണ്
ഡ്രൈവിംഗ് ഒക്കെ അറിയോ അങ്ങനെ ഓട്ടാനൊക്കെ അറിയോ? വണ്ടി ഓട്ടാനൊക്കെ അറിയോ? അ ആഹ്
എനിക്കറീല്ല
ഇഷ്ടാണോ. പഠിക്കാനൊക്കെ ഇഷ്ടാണോ ഡ്രൈവിംങ്ങൊക്കെ
നിങ്ങൾക്ക് ഇഷ്ടാ നിച്ചണ്ടാ
ആ എനിക്കിഷ്ടാ പഠിക്കാന്. പക്ഷെ ഇനിക്ക് ന്താ എനിക്ക് പേടിയ ഇഷ്ടാണ് പക്ഷെ എന്താ പറയാ നല്ല വെയ്റ്റ്. സ്കൂട്ടി ഒക്കെ പഠിക്കാനൻഷ്ടട്ടോ കാർ അങ്ങനെ ത്താഗ്രഹങ്ങളൊന്നുല്ല. സ്കൂട്ടീ ലൊക്കെ പോകാനൊക്കെ ഇഷ്ടാ. പക്ഷേ ഇവിടള്ള പിന്നെ വാങ്ങിയ ഉടനൊക്കെ. ഇപ്പളല്ല കുറെ മുന്നേ വാങ്ങിയ സമയത്ത് പഠിപ്പിക്കാനൊക്കെ നിന്നീന്നു. ഇപ്പ ഇവട്ത്തെ ആക്റ്റീവേണ് വണ്ടി. അപ്പം നല്ല വെയിറ്റാണാ വണ്ടിക്ക്. അപ്പൊ ഇൻക്കതിങ്ങനെ പിടിച്ച്ക്കാൻ കയ്യൂല്ല.
ആഹ്
അത്ര ഇല്ല. ബാലൻസ് ഇല്ല അതുകൊണ്ട് പിന്നെ എന്നെ പുറത്ത് പോയി പഠിക്കാനായിട്ട് സമ്മ ക്കൂല്ല. അപ്പം മൂപ്പര് പഠിച്ച് പഠിപ്പിക്കാണെങ്കിൽ വണ്ടി അങ്ങട്ട് ചെരിഞ്ഞു ഇങ്ങട്ട് ചെരിഞ്ഞു പർഞ് ഒച്ചിം വിളിം ആകുമ്പളേ മൂപ്പരൊപ്പം ഇരുന്ന് പഠിക്കാനെറ്റെ കയ്യ്ണൂല്ല.
ഇങ്ങൾതൊറ്റക്കോവാൻ അയ്ക്കൂല്ല ല്ലേ.
ആഹ് പുറത്ത് പോയി പഠിക്കാനെറ്റെ അയ്ക്കൂല്ല. അങ്ങനേണ്. ഇഷ്ടാണ് പഠി കനാണ് വീട്ടിലെ കുടുംബത്തിലൊക്കെ എല്ലാര്ക്കു അറിയാ. അപ്പ ഞാൻ എന്തേലും പറഞ്ഞാ പറിം. ഞാൻ പഠി പ്പിച്ചരാ ഞാൻ പഠിപ്പിച്ചരാന്ന് പറിം ഇന്നോടേ. അപ്പൊ ആ പഠി പ്പിച്ച് തരുമ്പം അവ്ടുത്തെ വണ്ടി അങ്ങട്ട് ചെരിഞ്ഞു ഇങ്ങട്ട് ചെരിഞ്ഞു അല്ലെങ്കി നേരെ ഇര് ക്ക് അല്ലെങ്കി വണ്ടി എങ്ങോട്ടായി പോണത് ന്നൊക്കെ ചോയിച്ചിട്ട് ആണ്ട് പോ പു പുടിക്കുമ്പളേ ആദ്യായിട്ട് പഠ് പ്പിക്കാൻ പോയപ്പ സമയത്തൊക്കെ ആണ്ടൊന്നായിട്ടാണ്ട് പോയിട്ട് ഇതേന്നു. ബുദ്ധിമുട്ടേന്നു. അപ്പ പിന്നെ പേടിയാണ് ഇപ്പം. ഇന്നാലും ഓരോരുത്തര് പോണ കാണുമ്പളോ അല്ലെ ഒര് കൊറേ സമ യം ബസ് കാത്ത് ഇങ്ങനെ നിക്കുമ്പളെ റോഡ് സൈഡിലൊക്കെ നി വരുമ്പം. അപ്പൊ ഇങ്ങനെ വിചാരിക്കും ഒന്ന് പഠിച്ച്ക്ണെങ്കി ഇപ്പ എത്ര നന്നായിന്നൂന്ന്.
അതന്നെ ആരിം പിന്നെ ആരിം ഇതാക്കണ്ട. നമ്മുക്ക് അങ്ങനെ നമ്മളാവശ്യത്തിന് ഇങ്ങനെ പോവേ. ആഹ് അതന്നെ.
ഞങ്ങൾതൊക്കെ അറീല്ലേ കാരണം പെട്ടെന്ന് നമ്മള് എന്താ എന്തേലൊന്നും പോണം പിന്നെ എന്താ കൊറെ നേരം ബസ്സിന് കാത്ത്ക്കുമ്പളൊക്കെ വിചാരിക്ക്‌വേ. ഇന്ന് പെട്ടെന്നേണ്ടെ ഒന്ന് പോവാൻ കയ്യണെങ്കിൽ നമുക്ക് അറിയണല്ലോ.
ആഹ് അതന്നെ വേറൊള്ളോലെ
ണ് ആഹ് റിം അങ്ങനെ പറിം.
വണ്ടിണ്ടാ വീട്ടില്?
ആഹ് അല്ലെ അപ്പൊ പറയും എല്ലാരു ഇന്നോടേ വീട്ടില് വണ്ടി ഇണ്ടായിട്ടും പഠിക്കാതിരിക്ണ ആള്. അങ്ങനെ
അയ്നൊക്കെ ഒരിത്ണ്ട്. ഇങ്ങക്ക് ഇഷ്ടംണ്ടെങ്കി പിന്നെ എങ്ങനേലൊക്കെ പഠിച്ച് ട്ക്കാ.
ഏഹ്? ആഹ് പഠിച്ചിട്ക്കാ. പഷേ പേടിയാണ് ലേ. ആഹ്. പക്ഷെ പഠിക്കണം എന്നുള്ള അഭിപ്രായാണ് ലേ. പഠി ക്കണം എന്തായാലും. കുട്ടിയേളൊക്കെ ആവുമ്പളേ കുറച്ചൊരിതാവുമ്പം. ഇപ്പത്തെ കുട്ടിയേൾക്കൊക്കെ എല്ലാ അറിയാലോ. ഇയാള് പ് പയ്ന് പ്ലസ് ടു കയ് ച്ച് ങ്ങട്ട് എങ്ങനെ പിന്നെ വേറൊന്നും പഠിക്കാനൊന്നും പോയില്ലാ ആ സമയത്തന്നെ കല്യാണം കയിച്ചോ?
ആരെന്നെ? ആഹ് അന്ന് ആഹ് ഞാൻ പ്ലസ് ടു വരെ ഒന്നും പഠിച്ചിട്ടില്ല്യാ.
അയിന്റെ മുന്ന് കല്യാണം കയ്ച്
പത്ത് ആഹ് പത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണ് ക്ക് ആയിക്ക്ണ്. അപ്പളാ കല്യാണം കഴിച്ചെ.
പ്ലസ് ടു എയ്തിട്ക്കാൻ തോന്നി, അങ്ങനെ തോന്നിട്ടൊന്നുല്ലാ?
ഇല്ല്യ. അങ്ങനൊന്നും തോന്നിട്ടില്ല. പിന്നെ പോവൂലല്ലോ നമ്മള് കല്യാണം കഴിഞ്ഞാ ആഹ്. മ ട്‌യാണ് മടി മടി. മണ്ടേ കേറില്ല്യാ.
അത് ശരി. ഉം അല്ല കുഴപ്പല്ല. അപ്പം വേറെന്തേലും വേറെന്തേലും ഒക്കെ നോ ടൈലറിങ്ങോ അങ്ങനെ എന്തേലൊക്കെ അറിയോ?
ടൈലറ് വീട്ടില് മിഷീനൊക്കെ ണ്ട്. ഞാന് ഇന്റെ മേക്സിയൊക്കെ അടി ക്കുട്ടാ. ചുരിദാറ് ഇതൊക്കെ. ചുരിദാർ അടിക്കൂല. ഇങ്ങനെ വെട്ടിയടി
അതോ അതോ വെച്ചിട്ട് വൽപ്പണ്ടല്ലോ ഒര് പരി പാടി. ഒരു ഇത് വെച്ചിട്ട് അതിനങ്ങനെ മാർക്ക് ചെയ്ത് വെട്ട്ണെ അങ്ങനെ അങ്ങനെ അടിക്കാ ഡ്രസ്സ്
ആഹ് ആഹ്. ഞാൻ ഇന്റെ നമ്മളെ ഡ്രസ്സ് നമ്മളെ മാക്സി ഒക്കെണ്ടാവൂലേ അതൊക്കെ ഇങ്ങനെ അടിക്കും.
അതന്നെ അത് മ്മെ വെച്ചിട്ട് പിന്നെ അളന്നിട്ട് അങ്ങനെ ആണോ ചെയ്യ അതോ അള അളവ് ട്ത്ത്ങ്ങാണ്ട് അടിക്കാൻ അറിയൊ അതാ ചോയി
ആ അളവ്ടുത്തിട്ട്ടിക്കും ആ ആ ആഹ് ഇങ്ങൾക് അറിയോ
ഏ എനിക്കറിയാം എനിക്ക് അത്യാവശ്യം എനിക്ക് അറിയാന അടിച്ച് കൊടുക്കലുണ്ട് പക്ഷേ എനിക്ക് വന്നൊരു ഫോൾട്ട് വരുന്നത് എന്താ വെച്ചാൽ നല്ല ഹൈറ്റ്ള്ള ആൾക്കാര അല്ല ഹൈറ്റ് നല്ല വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിലേ ഞാൻ പറയുമ്പോ ടലറിങ്ങ ആണന്നുള്ള സംശം ചെയ്തു നല്ല വെയിറ്റുള്ള ആൾക്കാര നല്ല ഷോൾഡറും നല്ല ബ്രെസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സാധാരണ സാധാരണ ആൾകാർക്ക് ഒരു അഞ്ചര ഇഞ്ചൊക്കെയാണ് നമ്മൾ അളവ്ടുക്കൽ നമ്മൾ ഇറക ഇറക്കം പിന്നെ അതേമാതിരി നെക്കിന്റെ വി വിട്ത് പിന്നെഏ അതായത് അകലം പിന്നെ രണ്ടര ഇഞ്ചൊക്കെല്ല കൊടുക്കല്ലോളൂ വെല്ലിയോർ കാട്ടോ കുട്ടികള തല്ലെ പറഞ്ഞ അതായത് ഒരു സാധാരണക്കാർ അപ്പം എന്താ പറയാ ഈ നല്ല ബ്രസ്റ്റ് ഒക്കെ ഉള്ളർക്ക്ല്ല കുറച്ച് വെയിറ്റ് ഉള്ളർക്കാണെങ്കിൽ അഞ്ചരഞ്ച് അല്ല ഒരു ആറിഞ്ച് കൊടു ഇപ്പോ തന്നെ അത് കൂടുതലാണ് ഇറക്കം അപ്പൊ അത്ര ഇറക്കം വരേണ്ടി വരുന്ന അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അ ടിക്കുമ്പോ
ശരി അങ്ങനൊന്നല്ല അത് വല്ലാതെ അടിക്കൊന്നുമില്ലാലോ ഇ ൻ്റെ തൊക്കെ ഇങ്ങനെ ഒന്ന്
അല്ല ഞാൻ ചൊയ്ക സശ ഞാൻ ചോദിച്ചത് അറിയോ ഓരോരുത്തറ്കും ഓരോ അറിവുകൾണ്ടാവുമോ നമ്മളെമാ തിരിയാവണം എന്നില്ലല്ലോ
ആഹ എനിക്ക് വല്ലാതെ നിച്ചലിയ ഞാൻ ഇന്റെ ഇതൊക്കെ അടിക്കും ഹസ്ബൻ്റ് ൻ്റെ അനിയത്തി ത്തിന്റെ ഒക്കെ അങ്ങനെ ചുരിദാർ ഒക്കെ കൊടുന്ന ഷയ് പ്പാക്കി കൊടുക്കും
അപ്പൊ ഞാനിപ്പോ എനിക്ക് ഞ കൊറേ വർഷങ്ങളായിട്ട് അടിക്കണ ആളാണ് ഞാൻ എന്റെ മോളത് ഇപ്പയിന്റത് പിന്നെ എന്റെ അയൽവാസികൾക്കൊക്കെ ഞാൻ അടിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞതെല്ല അപ്പൊ ഇപ്പടുത്ത് വന്നൊരു ദ് ന്നുവെച്ചാൽ മോള് കല്യാണം കഴിച്ചച്ച് കഴിഞ്ഞാല് നല്ല വെയിറ്റ് കൂടി ഭയങ്കര വെയിറ്റ് കൂടി അപ്പൊ ഞ ഓള്ക്ക് സാധാരണ അവൾ അത്യാവശ്യം ഐറ്റുള്ള ആളാണ് അപ്പം ഒരു ആർഞ്ചിലാണ് ഓള്ക്ക് തയ് ത്തിന നിളെടുകൽ ട്ടോ അപ്പൊ ഇപ്പോ ഓൾ കുറച്ച് മുന്നായിട്ട് വന്നിട്ട് പറഞ്ഞൂ, ഇനക് ഇ ഷോർട്ട് കുർത്തി ഉണ്ടല്ലോ ഇപ്പത്തെ മോഡല് ഷോർട്ട് കുർത്തി അടിക്കണം ആ വീനൊക്കെ വെച്ചിട്ട് അടിക്ക ണം പറഞ്ഞു അപ്പൊ നമ്മള് വീ നെക്ക് വെച്ച്ടിക്കുമ്പോൾ നമ്മള് കഴുത്തിന്റെ അകലൊ ഒരു മൂന്നര ഇഞ്ചും കഴുത്തിന്റെ ഇറക്കൊരു ആറര ഇഞ്ചൊക്കെ ആയിട്ടാണ് എടുക്ക. ആറര ഏഴിഞ്ച് വരെ എടുക്കും. ആ രീതിയിലാണ് എടുക്ക സാധാരണമൊക്കെ അങ്ങനെ എടുക്കല് ഇപ്രാവശ്യം വന്നട്ട് ഞാൻ അടിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ കഴുത്തിൻന്റെയെക്കെ ഇറക്കംകണ്ട എത്ര എത്ര താഴെ വരെ പോകണ്ടന്ന അപ്പൊ ആകെ ഒരു മാറ്റേ വന്നിട്ടുള്ളൂ. കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട് അപ്പം വെയിറ്റ് കൂടാ കുറച്ച് വണ്ണം വെച്ച്ക്ണ് അതേപോലെ
പിന്നെ ബ്രസ്റ്റിന്റെവിടെ കുറച്ച് ഇങ്ങനെ അങ്ങനെന്ന അപ്പോ ഈ കയുത്ത് തിന്റെർക്കം കുറയുന്നുണ്ട് അപ്പൊ ഞാന അതാണ് ടൈലായോണ്ടേ ചോ യിക്കാ അപ്പെ അങ്ങനെ ഒരു അത് ശ്രദ്ധിച്ചിക്ക്ണോ നോക്ക അതായത് ഹൈറ്റ്മാന്റെ വണ്ണള്ള ആൾക്കാർക്ക് കഴുത്തിന്റെ ഇറക്കം അധികം വേണ്ടി വരില്ല ഇറക്കം ഇറക്ക നമ്മൾ സാധാരണ നമ്മള്, നോർമൽ അഞ്ചര ഇഞ്ചാണല്ലോ എടുക്കലേ.
ആഹ.
അത് വേണ്ടി വരുണില്ല അപ്പൊ പിന്നെ അ ആ പക്ഷെ ഞൻ ഇത്രയും ടൈലറിംഗ് പഠിച്ചതിലൊന്നും എനക്ക് അങ്ങനെരു സാധനം കണ്ടൊത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റേ നമ്മൾ ഏതൊരാൾക്കാരും മെലിഞ്ഞ ഒരാളാണെങ്കിലും ക്കെ നമക്ക് അഞ്ചരഞ്ച് ഇറക്കെടുക്കാം നീളം കുറഞ്ഞ ആളാെങ്കിൽ നമുക്ക് അഞ്ച് അഞ്ചരഞ്ചൊക്കെ ഇറക്ക ക്കാം പക്ഷെ നല്ല വെയിറ്റുള്ള ആൾക്കാരാണ് കയത്തിന്റെ ആൾക്കാർ ബ്രെസ്റ്റ്മാണെട്ടെ അങ്ങനെ ഉള്ള ക്ക് കഴുത്തിന്റെ അകൽ പിന്നെറക്കകതികം വേണ്ടി വരാ അപ്പഅത് ശ്രദ്ധിച്ചോണം ട്ടോ ഇനി. ഹ് പറഞ്ഞള്ളൂ പോയത് പോയി ചെലപ്പോ കിട്ടൂല്ല. ആ കര്ണം നമുക്കാരും പറഞ്ഞര്നൊന്നില്ലല്ലോ. ക്ക് പിന്നെ രണ്ടാമത് എന്തേയ്ത് ഷോൾഡർ പിടിക്കേണ്ടി വന്നു. അപ്പന്ക്ക് എന്തെര്ന്നറിയെ ഷോൾഡർ പിടിക്കേണ്ടി വന്നു എറക്കം കൂടി കടക്കല്ലേ. എന്നാ ഞാന ഓൾ മെലഞ്ഞ സമയത്ത് ഞാൻ എടുക്ക്ണെ അളവ അത് തന്നെയാണ്.
ആഹ് ഓൾക്ക് ങ്ങള് ങ്ങളാ അടിച്ചെടുക്കല് ഫുള്ള് ഡ്രസേളൊക്കെ
ആ ഷോർട്ട് കുർത്തികൾ ഞാൻ അടിച്ചു കൊടുക്കും കാരണം പിന്നെ എന്താ പറയാ ഇങ്ങോട്ട് കൊണ്ടിരി തുണി കൊണ്ടന്ന്ങ്ങണ്ട് ഇതിന്റെ മോളിൽ അടിചോണ്ട അയിന്റെ അടിയിൽ അടിചോണ്ടന്ന പറയും അപ്പ ഞാനടിച്ചു ഞപിന്നെ നമ്മള് ഇവിടെണ അടിക്കണആള്ളവുമ്പോ നമക്ക് പിന്നെ പുറത്ത് ത്ത് പോയി കൊണ്ട്ടിച്ചൊ പരയെണ്ട ആവ്ശ്യല്യല്ലോ.
ആഹ ശരി ഇങ്ങള് മീഷേന വെച്ചക്ണ മോട്ടർ മോട്ടർ
സാധാ മഷീനാ ഞാനാടിച്ച പക്ഷെ അയിമെ വച്ചിട്ടന്നാ ഞാൻ എല്ലാം ചെയ്യൽ കാരണം എനിക്ക് അ ഞാനത് വാങ്ങണ സമയത്ത് പഠിച്ച്കഴിഞ്ഞ്റങ്ങിഉടനെ പഠിക്കണ സമയത്താണ് അ വാങ്ങണെഅപ്പോ അപ്പോൾ വാങ്ങണ സമയത്തെനോട് അന്ന് കടയിത്തെ ആൾക്കാർ പറഞ്ഞു പിന്നെ അതായത് ഇത് നല്ല മെഷീൻ വാങ്ങിക്കോ പിന്നെ ഐസ്പ്ലിൻന്റെ മെഷീൻ വാങ്ങി അപ്പന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നത്തെ സമയത്ത് എനിക്ക് സാധാ മെഷീൻ തന്നെ ചവിട്ടാൻ അറിയാത്തൊ വ്യക്തിയാണ് ഞാൻ അ എടുക്കണെസമയത്ത് അപ്പ ഞാൻ പറഞ്ഞു എ ഇൻക്ക് ഇത് മതി ഞാൻ ഇതുമതന്നെ ഇത്മതന്നെ എനിക്ക് ചവിട്ട ട്ടനറിയുള്ളു ഇതെന്നെൻക്ക് വെയ്ക്കുള്ളൂ എന്നർഞ്ഞു അപ്പ അന്ന് ഇന്നോടാറഞ്ഞു അതൊക്കെ ഈയിപ്പൊ പറയും കുറച്ച് കഴിയ്പോ അൻക്ക് തോന്നും പിന്നെ എന്താ കുറച്ചകൂടി നല്ലത് വാങ്ങിയാമതി പിന്നെ ജ് മോഡലിംഗ് പഠിച്ചു പിന്നെ ഈ ഫാഷൻ ഡിസനിങ് പഠിച്ചു അങ്ങനെ അമ്പോ അത് മതിയെര്ന്ന്‌ അങ്ങനെ അങ്ങനെ പറയെര്ന്ന് എന്നോട് പക്ഷെ എന്താ പക്ഷെ എനിക്കത് അന്നത്തെ ഒരു രീതിയിൽ ഇങ്ങനെ നല്ലത് വാങ്ങാനുള്ളധൈര്യ ണ്ടായിരിന്നില്ല പക്ഷെ എന്നാലും ഞാനീ മിഷി ഷിന്മേ വെച്ചിട്ട് ലോക്ക് ചെയൂല ലോക്ക് ചെയ്യൂല നമ്മളെ മെഷീന്മെ അത് ചെയ്യൂല ബാക്കി എല്ലാപരിവാടിയു ഇതിമേ തന്നെ ചെയും പിന്നെ അ മോട്ടറും ഞൻ വെച്ചിട്ടില്ല സാധാ ചവിട്ടിട്തന്നെ പിന്നെ എപ്പോഴന്ന്പറഞ്ഞാൽ നമ്മൾ ഈ പെരുന്നാളോ അങ്ങനെ ഇപ്പേ ഈ സീസണിലേ നമുക്കെതു ഉണ്ടാവുള്ളൂ കൂടുതൽ അടിക്കാൻ ഉണ്ടാവുള്ളൂ അത് നമ്മൾ കുറേ നേരം ഇരുന്ന് ഇരുന്ന പണിന്നെ എക്സ്ട്രാ ചെയ്യാനുണ്ടാവ ആ സമയത്ത് അഴിക്കൂടി ചെറിയപെരുന്നാക്കാണ് കൂടുതലുണ്ടാവ. അപ്പോ നോമ്പനോറ്റ് അങ്ങനെ ആ ക്ഷീണത്തിന്റെ അടിൽ വേണം അതൊക്കെ ചെയ്യാൻ അപ്പോ അന്റെ മിഷീനിയെങ്ങനത്തെ മിഷീനാ?
ഇന്റെ സാധാണ മഷയനാണ് ഉഷാന്നൊക്കെ പറയ്ന്നേ ഉഷാ
ഉഷല്ലേ ആഹ് ആഹ
ആഹ അതക്കെ ഞാനൊന്ന് വെറുതെ ജസ്റ്റ് വേങ്ങിയതാണ്
ആഹ് ആയിക്കോട്ടെ ആ എന്നാലും അവനവന്റെ ആവശ്യത്തിന് വേറ തു കൊടുക്കാണ്ടല്ല നല്ല അടിക്കൂലിയൊക്കെ നല്ല ചാർജ് അല്ലേ
ആ അതന്നെ ഒരു മേക്സിക്കെ അടിച്ച അമ്പത് രൂപ ഒക്കെ വേണ
എത്ര ഇങ്ങളോടെ മാക്സി അടിച്ചന്
മേക്സി അടിച്ച അമ്പത് നിങ്ങളോടെ
എൺപതോ ആ ഇവിടെ സാദാ മക്സി നത് നൂറ് രൂപ നമ്മള് ഫ്രില്ലോ ഇലക്സ് ഇലാസ്റ്റിക്ക്കെച്ച് കയിഞ്ഞാല് ഞ നൂറ് രൂപ ഇല ഇലാസ്റ്റിക്കൊക്കെ വാങ്ങലുള്ളു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി അൻപതൊക്കെണ്ട്ന്ന് പറയിണേക്കാ അ ഒന്നും വാങ്ങലില്ല ടൈലറിങ് മെഷീന്റെ ചെന്നപ്പ അവ്ട്ന്ന്
മാക്സി വെട്ട്യടിക്യോ മാക്സി വെട്ട്യടിക്യോ മാക്സി വെട്ട്യടിക്യോ
കുട്ടി മാക്സിം ചുരിദാറും ഉടുപ്പുകളും ബ്ലൗസൊക്കെ അടുിക്കും
ആ ആഹ് ആഹ് എന്നാ ശരി ആഹ്
ശരിയാ
എന്ന ശരി